കേൾക്കുന്നില്ലേ
ആടി കേൾക്ക്‌ന്ന്ണ്ട് പറഞ്ഞോ
എന്താപരിവാടി വിശേഷം ണ്ട് താ ഉച്ചക്കത്തെ ഭക്ഷണെല്ല ഇണ്ടാക്കീട്ട് ഇവടെ കടക്ക്‌ന്ന്ണ്ട്.
കെടന്ന്ക്ക്‌ന്ന് കരണ്ട്ല്ലേ അഎന്താറ്റിയേ കര്ന്റ് പോകുമ്പ
കര്ന്റ് പോയി മഴഇങ്ങനെ പെയ്യല് എവടന്നെങ്കോ എന്തെങ്കോ മരക്കഷ്ണാ എന്തെങ്കുമറ്റേ ഏഹ് കമ്പിമ്മെ വീണ് ട്ട് ണ്ടാവും.
ഇന്നെലേയ്ല്ല
അല്ലേഇപ്പം പോയത് കര്ന്റ്ല്ലാന്നിന്നോട് പറഞ്ഞത്.
അങ്ങനെ ഞാന് രാവിലെ മുതല് വെയ്ല്ങ്ങനെവെര്ന്ന് പോവ്ന്ന് ന്നിൻച്ച് ഞാൻ വാർപ്പിന്റെമേലെ തുണിയിട്ട് കാവല്ക്കെയ്നി ഞാനവിടെ
അ ന്നല്ല ഐഡിയെ ഈടെ ഇ ഈടെ അങ്ങൻത്തൊര്ആളെ വെര്ന്നില്ല വെയ്ല് സൂര്യൻന്നറ്ഞ്ഞസാധനം നമ്മളെ നാട്ട്ന്ന് അല്ല നമ്മക്ക്ഇല്ലേ ഇല്ല വരാനേയില്ല.
ആഹ് തുണിയൊന്ന്ഇട്മ്പൽത്തെക്കിന് മഴ വെരും എന്തൊര് കഷ്ട്ടാ
ആഹ് അടെ ഫോണും ഫോണുംവെച്ച് കസാരീയ് ഇരുതീട്ട് ഇര്ന്നോ അതെല്ലേന്നല്ലേ.
അതോണ്ടെന്നെ.
നമ്മക്ക് പിന്നെ മേലെയൊന്നും ഇര്ക്കാൻ മഴയത്താവൂല അങ്ങനെ മേലെ ഇര്ക്കാനും കയിയില്ല അപ്പ്ളേക്ക്‌ കൊരങ്ങൻ ആ വഴിവെരും. അതേ അയ്
ആഹ് നിങ്ങക്ക് അയിനെക്കൊണ്ട് നല്ലെ ശല്യല്ലല്ലേ
പക്ഷെഅങ്ങനില്ല നമ്മുക്കിവിടെന്നുംആഹ് അഹ് ഊ ഊ ഊഇ അപ്പെ നമ്മളെ മൊതലാളിടെ ഈടെയാന്ന് ഏഹ് ഈ ആറ്റോം അവസാന്ന്ചക്ക മാവാ അതെല്ലാം അടെപറിച്ച്ട്ടോളും
അതെന്നെ തേങ്ങീന്നൊന്നും ഇണ്ടാവൂലല്ലോ
അല്ലഇവിടെ തേങ്ങയൊന്നുല്ല അല്ലി ഇപ്പൊ തേങ്ങപറിക്കൽ കൊറവാടി ചക്കാ മാങ്ങ ഇണ്ടാവുമ്പോ തേങ്ങപറി ക്ക്‌ന്നില്ലെ ഇപ്പകൊറവാ നമ്മുളെ മുമ്പില്റോഡിന്റെ അപ്പുറെ ഒര്തെങ്ങുണ്ട് അയ്ല് പത്തയ്മ്പത് തേങ്ങയിണ്ട് ഒന്നുംഅത് ആ കൊരങ്ങ് തൊടലില്ല.
ഏഹ് ഈഭാഗത്ത്ന്ന് വന്ന്ഫുള്ള്എളനീർ
ആടൊന്നും കിട്ടായിട്ടായ്ക്കും ഈട്പ്പോ ചക്ക, മാങ്ങ തേങ്ങഅല്ല തേങ്ങല്ല പഴംഅത് ഇതെല്ലാം കിട്ടുമ്പോ വാണ്ട ഒന്നും കിട്ടാതെ ക്കുമ്പാന്ന് തേങ്ങയിലേക്ക് പോന്ന് തീരെ കിട്ടാതെക്കൂല ഒന്നും
അതെന്നെ പിന്നെ ഇത് ഈ കപ്പക്കെല്ലാം അയ്ന്റെ തണ്ടെല്ലാം പറിച്ചിട്ട് ഇങ്ങനാ ഒടി
ആഹ് കപ്പക്ക വ ഇതാക്കും ഇടെ നമ്മ അങ്ങനത്തൊന്നും ന ടലുല്ല ആരും നടലില്ലാന്ന് തോന്നണ് നട്ടരേ നടലില്ല
കാര്യില്ലല്ലോ നട്ടിട്ടിവരെ കോട്ടയല്ലേ നിങ്ങള് അങ്ങോട്ട്
ആഹ്
എന്ന കറിയല്ല ഇണ്ടാക്കിയേ
ഞാൻ കുക്കർ മന്തി ഇണ്ടാക്കിയേടീ അത് അവിടെ വിസിൽ അടിച്ച് വെച്ചിട്ടുണ്ട്
ഇന്ന് മക്കളുണ്ടല്ലോലേ
മക്കളിണ്ട് ഇന്നലെ വർത്താ മിനിഞ്ഞാന്നേ പറഞ്ഞോണ്ട് നിക്ക്ന്ന്ണ്ട് ഞാൻ പറഞ്ഞ ആഹ് അപ്പൊ ഇന്നലെ അപ്പൊ മ ഒക്കെ പോകുമ്പോക്കെ ആവൂല്ലല്ലോ ചടപട ആക്കിയാ എൻക്ക് എല്ലാം അടപടലം കൊളാവും രാവിലെന്നെ മക്കൾക്ക് ഏഴേ ഇരുവതിന് വിളി ക്കണം അവരെ റെഡിയാക്കണം അപ്പൊ കിഞ്ഞോ നോക്കണം അത് വെന്തോ നോക്കണം എല്ലാവുമ്പ നമക്ക് ഇല്ലാത്ത്മ്മാക്കുമ്മ നമ്മുക്ക് സമാ ഇൻക്ക് അങ്ങനെയാണ് ഞാൻ ഏഹ് ഏത് എന്ന ചടപട ആക്കിയ അത് കൊളായിരിക്കും
കോളാവും അത് ഒറപ്പെന്നയാ ചെ രാവിലെ ഇവരെ എണീപ്പിച്ച് അയക്കലന്ന ഒരു പണിയല്ലേ നമ്മള് ഭക്ഷണം ഇണ്ടാക്കുന്നതിനെകാട്ടിം പണി അതാണ് ഉം പിന്നെ അപ്പ ബാക്കി പണികളെല്ലാ ഒരുങ്ങിയാ
ബാക്കിയെന്ന് പണി ഈ ഇത് രാത്രിത്തേക്ക് വരെ ഇണ്ടാവല്ലോ അതിന് പിന്നെ രാത്രി പണിയില്ല അല ക്ക് ഇന്നലെ കയിഞ്ഞു അലക്കി ഒരു ഡസ് ഒ ഒരു ഒരു ജോഡി ഉള്ള് കൊണ്ടിട്ട് ഒണങ്ങാൻ ഇനി ഇത് ഒണങ്ങിയിട്ട് വേണം അടുത്ത ജോഡിനെ കൊണ്ടരാൻ
പോണേ അതെങ്ങനെ ഒണങ്ങുവാ ഈ ഉള്ളിലിട്ടേനെ കൊണ്ട് ഇപ്പ ഇന്ന് ഒണങ്ങി കിട്ടൂലല്ലോ
അല്ല അങ്ങനെ തെരക്കില്ല എന്നച്ചാ രണ്ട് ര ഇന്ന് ഇന്നലെ അലക്കിയില്ലേ ഇനി നാളെയോ അങ്ങനെ അല ക്കും ഇനി സ്കൂ കു ട്ട്യാള് വിദ്യാലയൊന്നും ഇല്ലാത്തോണ്ട് ഇപ്പൊ യൂണിഫോം ഒക്കേ ശരിയായില്ലേ
ആഹ് ആഹ്
ഇത് ആ ആ അവിടെ വ ഇന്റെ ഉള്ളില് ഫാൻ ഇടും
ആഹ് ഫാൻ ഫാൻ ഇട്ടിട്ട് കുറേ ഇല്ലേ ഞാന് ചോറന്നെ ചോറുണ്ടാക്കി ഇനി കറി ഇവര് കേക്ക് വേണംന്ന് പറഞ്ഞിട്ട് അയിന്റെ കൊറച്ച് പണിയിലാന്നെ അതുകൊണ്ട് ബാക്കി പണി അവിടെ പെന്റിങ് പിള്ളേർക്ക് വേണ്ടിട്ട് ഇണ്ടാക്കും അല്ലാണ്ട് എന്താ പറയാ അയിനായിട്ട് ഇണ്ടാക്കുന്ന ആളൊന്നല്ല
ഉം അപ്പ എന്റെ മക്കക്ക് ഭയങ്കര ഇഷ് ട പക്ഷ തണുത്തത് അവർക്ക് അങ്ങനെ ഇതാക്കി കൂടാ
അയിന് കേക്ക് അങ്ങനെ തണുക്കാൻ വെക്കണ്ടല്ലോടി അയിന്ക്ക് ഇണ്ടാക്കി കൊടുത്ത്ട അതിന് വല്യ കഷ് ടപാടൊന്നില്ല നമ്മള്
പക്ഷെ എനക്ക് ആ ഇതൊന്നുല്ല അടി മുട്ട അടിക്കുന്ന ആ സാധനൊന്നുല്ല
ആഹ് അത് വേണം അയിന് അത്രേയിള്ളൂ ടീ ഇവിടെല്ല അതിന് അഞ്ഞൂറ് എങ്ങാനേ ഉള്ളൂ
മുന്നൂറിന് അത് ഇണ്ടല്ലോ ഇതിപ്പോ പഷേ ഞാന് വാങ്ങില്ല വാങ്ങാ ഇപ്പ മുട്ടക്ക് ഭയങ്കര പൈസയല്ലേ അതെല്ലാം കൊറയട്ടെ ഇങ്ങനെ ആക്ക എന്താണ് മക്കക്ക് തിന്നാൻ തന്നെ ഇല്ല അന്നേരം പിന്നെ കേക്കാക്കി കളിച്ച് അതെറ്റം കൊളായിട്ടുണ്ടെങ്കി ഭർത്താവിന്റെ കയ്യിന്ന് നല്ല വയറും നെറച്ചും തരും
ഏഹ് ഞാൻ പിന്നെ ആക്കല് ഇണ്ടായിനി ഞാൻ ഡ്രീം കേക്കെല്ലാം ആക്കിട്ട് വിക്കെല് ഇണ്ടായിനെനു
ആ ഞാന് ഡ്രീം കേക്ക് ആ മുഴുവനായിട്ട് തിന്നിട്ടില്ല. എന്റെ ഒരു അനിയന് ഇണ്ട് അവൻ വന്നേരം വാങ്ങി അങ്ങനെ കഴിച്ചത് ഇവര് മധുരമല്ലതൊന്നും അങ്ങനത്തൊന്നും വാങ്ങാനൊന്നും വിടൂല. പിന്നെ ഇവര് പിറന്നാളിന് കേക്ക്‌ വാങ് ഒന്നല്ലാതെ അതും എന്റെ അനിയത്തിടെ വക ആയിരിക്കും, ഇത്‌ വരെ വക ഒന്നും ആയിക്കൂല. ഒരു മധുര ഞന മറ്റെത് ലബാനാ സൈൻലബാൻ അങ്ങനത്തൊന്നുമില്ല അതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല.
ഞാത് നമ്മളും വാങ്ങില്ല വാങ്ങണത്രേ.
അല്ല വാങ്ങി അല്ലാ നല്ല രസം ഉണ്ടള്ളു പക്ഷെ വാങ്ങി അത് മുഴുവൻ നമുക്ക് തിന്ന് തീർക്കാൻ കഴയില്ല ഭർത്താവ് എന്തായാലും തിന്നൂല.
കമന്റിൽ പറയുന്നുണ്ട് മ് വ്ഇതെല്ലാം വീഡിയോസ് കാണുമ്പോൾ അതിന്റാത്ത് പറയുന്നുണ്ട്.
തിന്നാ ഒന്നോ രണ്ടോ മൂന്നോ സ്പൂൺ അല്ലാതെ ഫുള്ള് നമ്മക്ക് കഴിക്ക, കൊറെേ ആള് കൂടിട്ട് ഇണ്ടാവുമ്പോ വാങ്ങിയാ അത് തീരും. അത് ഇത്രയും പൈസ കൊടുത്തിട്ട് വാങ്ങീട്ട് തിന്നില്ലെങ്കിയേ എന്റെ, എന്റെ ഭർത്താവ് എന്തായാലും ചീത്ത പറയും. അയില് നല്ലേ മറ്റേ റസ്റ്റോറന്റിപൊയി ഇരുന്നൂറു രൂപക്ക് ഒരു കുഞ്ഞ് കേക്ക് വാങ്ങി, അതാണ് മക്കൾക്ക് വയറ്ന്നറയും അതാവുമ്പോ തിന്നി തീരയും ചെയ്യും. ഞമ്മതാവാങ്ങ പെറന്നാളിന് ആയാലും ആ ചെറുത് അത് നമുക്ക് മതിയല്ലോ നമാകെ അത്ര നാലാളല്ലുല്ലു
അതെ അതത്രേയേവേണ്ടൂ. പിന്നെ മഴയതൊണ്ട് മുറ്റത്തെ പണിയൊന്നും നടക്കൂലല്ലോ നമു മുറ്റടിക്കലും അങ്ങനത്തെ പണികളും ഏഹ് പിന്നെ എങ്ങനത്തെ വീടാ.?
എടി നമ്മ ഇവിടെ വാടകയ്ക്ക് ല്ലേന്ന് അപ്പൊ ഇച്ചിരി മിറ്റേ ആഹ് അതക്കെ ആ.. അപ്പൊ പിന്നെമിറ്റ് മിറ്റ ഇല്ല ഇച്ചിരി മിറ്റന്ന് പറഞ്ഞാ ഒരു സ്റ്റെപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് കൊറച്ച് റ്റം അത്രേള്ളൂ അങ്ങനെ അടിച്ചു വരേണ്ടമി
കൊറേ പണികള് ലാഭല്ലല്ലേ?
ആഹ് ഒരു രണ്ട് മൂന്ന് കാട് വരുമ്പോ പറയാ ചെപ്പൊ അതേപോലെ അടുക്കളയുടെ പൊറത്ത് സിമന്റ് ഇട്ടിട്ട. സിമെന്റ് ഇട്ടിട്ട് കുറച്ചുള് അടുക്കള അവിടെ ഇരുമ്പന്നാല് പിന്നെ എന്റെ അലക്കുന്ന ഇത് അത്രേ ഉള്ളൂ, അയിന് അങ്ങോട്ടൊന്നും ഇല്ല കാടു പിടിക്കാനൊന്നും ഇല്ല.
നീ കുറേ വർഷ ആയോ അവിടെ നിക്കുന്നെ?
ഞാനില്ലേ നമ്മ ആദ്യം നിന്ന ഇത് നമ്മ നിന്ന സ്ഥലം ആദ്യം അവര് വിറ്റു. നമ്മവിടെ നിക്കുന്നതിന്റെ അടുത്ത അവിടെ ഒരു റൂമ് ഒരു ഇല്ല ഹാള് പിന്നെ ഒരു റൂം പോലെ എന്നിട്ടാണ് അടുക്കളയിലേക്ക് പോയ അപ്പോ എന്നാലും രണ്ട് ബെഡ്റൂമു പോലെ തന്നെയാണ് അത് അതിലെല്ലാം ഉണ്ടായിന് ആഹ് അ അടുക്കളയിലേക്ക് പോകുന്നിടത്ത് അത് അവര് പെട്ടെന്ന് വി റ്റു ആടമ്മംഒന്നര കൊല്ലം ഉണ്ടായി, ഇപ്പ നമ്മ എന്റെ നാട്ടിൽന്ന് ഇങ്ങോട്ട് വന്നിട്ട് മൂന്ന് കൊല്ലായി മോള് പിന്നെ അങ്കൻവാടി പഠിക്കുമ്പോ വന്നു. ഇപ്പംമോള് ഒന്നാം ക്ലാസിലായി അപ്പം ഈടെ ഇതെല്ലാം ഉണ്ടായോണ്ട് റൂം ഉണ്ടായില്ല, പ്രളയത് ഇതെല്ലാം ഉണ്ടായ റൂമ് ഒന്നും പോയാരം എല്ലാത്തിനും ഭയങ്കര പൈസ അയ്യായിരം ഉണ്ടായിരത്തില്ല എട്ടായിരം ഇത് മറ്റേ ഒന്ന് രണ്ട് മൂന്നിലേ അതാണ് മറ്റേ ബഡ്, റും ആയിട്ടൊന്നും ഇവിടെ ഇല്ല എന്നന്ന് വച്ചാ അത് പര ഇടാ നിന്നാല് മഴയാണ്, മഴയല്ല സ്കൂ ഇതാവുമ്പോ ബസ്സും പുറത്തെ എത്തും. വേറൊന്നുല്ല, ഇത് വിശാലതയില്ല. പക്ഷെ, ബാക്കിയെല്ലാം കൊണ്ടും നല്ലയാണ്.
ആ
ഇനി ഇവർക്ക് ഏഹ് ഇത് കിട്ടുല്ലോ. പിന്നെ അത് കി കിട്ടുമ്പോ അങ്ങോട്ടേക്ക് മാറും. റൂമ് ജോലിടെ റൂമ് കിട്ടൊല്ലോ. ഇവരെ വാടക റൂമ് കിട്ടുന്നുണ്ടല്ല.
അത് പ്പോന്നും കിട്ടൂല ആഹ്.
എടി ഒന്ന് കിട്ടി. കിട്ടിയേരം അത് ബാത്റൂം ഏഹ് ഇത് പോറത്താടി. അപ്പൊ ഇവർക്ക് രാത്രി ഡ്യൂ ഏഹ് വർ കൽ ഏഹ് ജോലി ഉണ്ടല്ലോ. അപ്പൊ പിന്നെ നമുക്ക്, പിന്നെ ഇവര് പോയ രാത്രി ഒരു മണി രണ്ട് മണിക്കെല്ലാം, ബാത്റൂമിൽ പോവാൻ തോന്നിയാ, എങ്ങനെയാ പുറത്തേക്ക് പോവാ.
ഓ ആഹ ആ ആ.
അത ഇതു വേനാ പറഞ്ഞ്. ഞാ പറഞ്ഞ അത് വേണ്ട. ഏത് ഒന്നിന്റെ റൂം പിന്നെ ഒന്നു ഉണ്ട്, ഇപ്പ ഇവിടെല്ലാം ഒഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ മറ്റേ, ഏഹ് ഇതായവർക്കെല്ലാം ഇവര് ഗവൺമെന്റിന്റെ റൂമെല്ലാം കൊടുത്തേ വാ. അപ്പ അതെല്ലാം ഒഴിഞ്ഞാലല്ലേ നമ്മക്ക് ആ റൂമ് കിട്ടൂ.
അപ്പ ഇപ്പം, പിന്നെ ഭർത്താവ് രാത്രി വരാൻ നേരം വൈകുമ്പോ നീയും മക്കളും ഒറ്റക്ക്.
അതൊന്നും പ്രശ് ന്നുല്ല. അതൊന്നും പേടിയൊന്നുല്ല. അഹ് പണ്ട് മുതലേ അങ്ങന. അന്നു ഞമ്മ ആദ്യം നിന്ന വീടില്ലേ അത് രണ്ട്, അത് ഒറ്റ വീട് പോലത്തെ രണ്ടെണ്ണ ആരുന്നു. നമ്മ മാത്രേ ഉണ്ടായള്ളൂ. അപ്പുറത്തെ റൂം അ വി ട്ടുകാര അങ്ങും ഇപ്പത്തെ മുമ്പ് ഒത്താണ്ടായി. അന്നും ഇതൊന്നുമില്ല. ഇവിടെ പ്രശ്നംല്ല. അ ഇ ഓണറേ അല്ല നമ്മളെ മുതലാളിടെ അമ്മ അമ്മ ഒരു റൂം ആ അമ്മടെ പേരിലാണ്. അപ്പൊ അമ്മ അവിടെ തന്നെയാന്ന് അവ മരിയോളും ണ്ട് കൊച്ചുമകനും ണ്ട്. അപ്പ അപ്പറ ത്ത് ഇപ്പത്തെ അഞ്ചെണ്ണം ഉണ്ട്. അപ്പൊ അതില് എല്ലാത്തിലും ഒരെണ്ണം. നമ്മ മാത്രം നാലാള്. ഇല്ലോ. ആ ഇപ്പ അന്ന് അമ്മരെ മരിയോക്ക് ഇവിടെ അവര് ടീച്ചറ് ആയോണ്ട് ഇടെ തന്നെയാ നി ക്കാ. ന്ന് മാറ്റം കിട്ടിയാലേ അങ്ങോട്ട് പോവാൻ കഴിയൂ.
ഉം ഉം അങ്ങനെ.
അങ്ങനെയാണ് കാര്യങ്ങൾ.
നല്ല വെയില് വന്നു, ഞാൻ കൊറേ തുണി എടുത്ത് ഇട്ടു.
ഞാന് ഇയില് അങ്ങോട്ട് എറിഞ്ഞ് തരട്ടെ. എല്ലോ ഉണക്കീയിട്ട് തരുങ്കിൽ നല്ലതായിരുന്നു.
തന്നെ. ഞാൻ കൊറേ ഇത് വിരിച്ചിടാൻ വേണ്ടി വാർപ്പിന്റെ മേലെ കെട്ടിപ്പിക്കുവ ഇതിന് മുന്നേ. ഭർത്താവിനെ കൊടുത്ത്. കയറിനെ കൊണ്ട് ഇല്ലെങ്കി പിന്നെ ഒന്നും നടക്കൂല.
ആഹ അങ്ങനെ ഇരുന്നാലും ഒരു ഭക്ഷണം എല്ലാം ആയില്ലേ?
ഉം ഉണങ്ങാണ്ട ആവുന്നില്ലാടി. ഞാൻ ഇന്നലെ അലക്കിട്ടില്ല, ഇന്നലെ അനക്ക് വിരിച്ചിടാൻ വേണ്ടി സ്ഥലല്ലാത്തോണ്ട്.
അല്ലേ ഇനിയിപ്പ എല്ലാം ഒരു ചൂ ഒരു ചൂട് തട്ടിയാ മതിടി. എന്നാ എന്നാ പിന്ന ഇതിപ്പ കുള ഇപ്പ ഞാൻ എന്നാക്കും പുതിയ പുതിയ ഈ ഉണങ്ങുന്ന തന്നെ അതന്നെ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കും. എന്നാ വെച്ചാൽ പിന്നെ, അത് ഇട്ട പിന്ന തീരുമ്പാനിട്ടാ പ്രശ്നല്ലല്ലോ. പിന്നെതാവുമ്പോ ഇതോരു കുളുപ്പോട് കൂടി ഇങ്ങനെ, ങ്ങനെയാ ഈ ബക്കറ്റിലെല്ലാം വെക്കാ.
അതന്നെയാന്നെ. ഒറ്റ ഒരു വെയില് കൊണ്ട് കിട്ടിയാ ഫുള് ഉണങ്ങി കിട്ടും. പിന്നെ ഇനി അലക്കുന്നതല്ലാം ഉള്ളിൽ ഇട്ടാലും കുഴപ്പുല്ലല്ലോ. ഞാൻ പർഞ്ഞതും ഉം.
എന്നി അങ്ങനെ ആ എ എന്റെ ഒരു കൂട്ടാരി ഇങ്ങനെ വെയിൽ കണ്ടിട്ട് പൊതപ്പല്ലാം തീരുമാനോർത്തു, അലക്കി കഴിഞ്ഞ് അന്നേരം മഴ വന്ന്.
ഫുള്ള് മഴ. അതന്നെയാന്ന് നല്ല വെയിലുണ്ട് ഇപ്പ ഏത് നിമിഷം പൊട്ടും. ഇങ്ങൻത്തെ അവസ് അ ന്നാ ശരിയടി ഞാൻ വിളിക്കാം അങ്ങോട്ട് വിളിക്കാം
ആഹ ഓക്കെ